ഹലോ
കേൾക്ക്ണ്ല്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്, എന്താ വർത്താനം
ആഹ് എന്ത് അങ്ങനെ പോണു
ചായുടി ഒക്കെ കഴിഞ്ഞോ
ആ കുടിച്ചു, നിങ്ങ കുടിച്ചാ
ആഹ് ന്നുട്ച്ചു
ആഹ്
ഇന്ന് സ്പെഷ്യല് എന്തെലും ഉണ്ടായിന്നോ
ഇല്ല ഇല്ല അഹ് കടികള് വാങ്
ആഹ് ഞങ്ക്ക് സ്പെഷ്യലൊന്നുല്ല ചാ ക്ക പൊരിച്ചുണ്ടായിന് കൊറച്ചിന്നലത്തെ പിന്നെ സ്പെഷ്യല് ഒന്നുല്ല
ആഹ് അതാ
മഴ ഇണ്ട അവിടെ
ഇല്ല ഇല്ല ഇന്ന് ഒര് കൊറച്ച് വെയിലാ
ഹാ അവിടെ അതേ രാവിലൊക്കെ നല്ല മഴ ഇണ്ടായിന്നു ഇപ്പൊ കൊറച്ച് വെയിലന്യ കാണണ്ട്
ഉം
മക്കളോ
മക്കളൊക്കെവ്ടുണ്ട് ഇന്നിപ്പ സ്കൂളിലാത്തൊണ്ടൊക്കെ ഇണ്ട് ഇവിടെ നാലാളിണ്ട് ആഹ് ഇയാക് എത്ര ആളാ
മൂന്നാളാ
ആഹ്
ഫുഡൊക്കെ രാത്രിക്കല്ലൊക്കെ റെഡി ആയോ
ഇല്ലല്ല അര്ച്ച്ട്ട് ഫ്രിഡ്ജില് വെച്ച്ട്ട്ണ്ട്
നോ
അഹ് ആഹ്
രാത്രി ചോറല്ലേ അപ്പൊ
അല്ല ല്ല പത്തിരിയാണ് നിങ്ങ കാ
ഏഹ് ഇന്റെ ഡയലി അങ്ങനെ ചോറ്കഴിക്കലില്ല
ഇല്ല ഇവിടെ മൂ പത്തിരി കിട്ടിയ നല്ലത്
ആഹ് ഞാൻ ചോറാ ഞാൻ ഒന്നായിട്ട് വെക്കലാണ് രാവിൽതന്നെ ലെ ഏഹ്
കുട്ടികളെല്ലാം കഴിക്കൊ ഇത്
ആഹ് ഓര് കഴ്ക്കും കൊഴപ്പൊന്നുല്ല ഓര്ക്ക് പറ്റിയ കൂട്ടാൻണ്ടെങ്കി കഴ്കും എറച്ചിയോ മീനോ അങ്ങനെന്തേലൊക്കെ വേണം എന്നാ കഴിക്കും
ചോറന്നെ വെക്കോലെ
ഉം ഇന്ന് കുട്ടിയാളൊക്കെ ഇണ്ടാവൂലെ ലീവ് ആയോണ്ട്
ആഹ്- ആഹ് പോന്നു രണ്ടാള് പോന്നു
ആഹ് ആഹ് ഇന്നിപ്പോ രണ്ടാളും ഉണ്ടാവൂലേ അപ്പൊ ലീവായൊണ്ട്
ആഹ് അതെ ഫോണ് കിട്ടല് കൊറവ് കുട്ടികള്ണ്ടാന്നു ഫോണ് കിട്ടില്ലാലോ കുട്ടികളിണ്ടാവുമ്പോ
ആഹ് അതെ ഇവിടെ അതെ നാലാളാണ് ഓല് നാലാക്കും നേരം വെളത്താ തലക്കന്നങ്ങനെ ഓരോരുത്തര്ടെ കയി കൊടുത്തങ്ങാണ്ട് ഒരത്തന് വാങ്ങിയേ പിന്നെ പിന്നെ ചോയിച്ചരൂല
അതെ
ഓരോത്തര പത്തോ പാഞ്ചോ മിനിറ്റ് കൊടുക്കലാണ് ഞാന് ന്നാ പിന്നെ ഓര് നാലാള കാൺലും കഴിഞ്ഞാ പിന്നെ ഫോണോരിച്ചാണ്ട് പിന്നെ ആരും വരൂല
ഉം
ഇന്ന് മദ്രസ് ഇണ്ടാ
ആഹ് മദ്രസ് ഏഹ് രാത്രില്ല രാവിലെ തന്നെയാണ്
അഹ് ആഹ് രാവിലെ മാത്രോ അഹ്
ആഹ് രാവിലെ മൂന്നാള് പോവ്ണ്ട്, ചെറിയാള് പോവ്ണില്ല.
ആഹ്
ഓൻ യു കെ ജി സ്കൂൾ പോകുന്നൊള്ളു മദ്രസ്ക്കാക്കിട്ടില്ല
പിന്നെ വീട്ടില് ആരൊക്കെ?
വീട്ടില് ഞാനും ഹസ്ബെന്റും കുട്ടിയാളും, ഞങ്ങള് വേറെയാണ്.
ആഹ് ആഹ് വേറെന്തെലും ജോലി ചെയ്യുന്നു?
ആര് ഹസ്ബന്റോ ഞ അല്ല ഞാൻ ഒന്നും ചെയ്യ്ണില്ല. ഞാന് ഓൺലൈൻആയിട്ട് കൊറേ നോക്കീനിം പക്ഷെ ഒന്നും സെറ്റാവ്ണില്ല.
ആഹ് ഏത് ഡ്രസ്സിന്റെയ?
ഡ്രസ്സ്‌ അല്ല പ്പങ്ങൾ എന്താ ഓരോപ്രൊഡക്സിന്റെ ഒക്കെ ഇണ്ടാവോലോ ഇങ്ങനെ സ്റ്റാറ്റസ് വെക്ക്ണേ അങ്ങനെ ഇതൊക്കെയായിട്ട് നമ്മൾഓരോ മരുന്നാള് അങ്ങൻതൊക്കെ.
വ്യൂവ്സ്ന് അനുസരിച്ചിട്ട് ക്യാഷ് അത് കിട്ടുന്നില്ലേ? വ്യൂവ്സ്ന് അനുസരിച്ചിട്ട് ക്യാഷ് കിട്ടുന്നത് അതിലൊന്നല്ല.
ഇല്ല അതൊന്നുല്ല.
ആഹ്
ഞാന് ഉം പ ചെൽതൊക്കെ നോക്കി അതൊന്നും ശെരിയായിട്ട് കാണ് നി ല്ല.
പിന്നെ പ്പൊ പൊർത്തുപോയി ജോലി ചെയ്യാനൊരുതൂല്ല. ചക്കര പൊടി, ചക്കര പൊടി
കുട്ടികള് ചെറുതായോണ്ടെ
ആഹ് ആഹ്
ഈ ഡാറ്റാ എൻട്രിന്റെ ഒര് കോഴ്സ് ഒക്കെ കഴിഞ്ഞതാണ് പക്ഷേ ജോലിക്ക് പോകാനൊര് തില്ല മക്കള് ഒറ്റക്കായോണ്ട് ആരും ആക്കി പോവാനില്ലല്ലോ. കുട്ടിയാളെ
പിന്നെ എന്താ ഉച്ചക്ക് കൂട്ടാന്
ഉച്ചക്ക് മീൻകറി മീൻപൊരിച്ചതും അവീയലും അയിനു
അതെയോ
യാത്രക്കു അതെന്നെ
ആഹ്
ഉച്ചക്ക് ഉണ്ടാക്കിയതെന്നെ രാത്രി കൊടുക്കല് ചിലപ്പോ എന്തേലും കൂട്ടാൻ കൊറവ് എന്തേലൊക്കെ ഇണ്ടെങ്കിൽ രാത്രി ചെറുതായിട്ട് ഒരു ഓംലറ്റ് എന്തേലും ഇണ്ടാക്കും എന്നല്ലാതെ.
ഉം
ഉം
ശ്
ഉം വെള്ളെല്ലാം കുഴൽകിണറാ?
അത് കിണർ ഇണ്ട് പക്ഷെ ഞങ്ങക്ക്‌ വേനലാകുമ്പോ വെള്ളം ഇല്ലാ കൊറവാണ് ഉം വേനൽക്കാലത്ത്. വെള്ളം കുറവാ ഇണ്ടാവല് അപ്പൊ ഇവടെ കോറിണ്ട് പാറക്കോറി അപ്പൊങ്ങനെ അയ്ന്നും. മോട്ടർവെച്ച്ക്കാണ്ട്ങ്ങനെ കുളിക്കാനും ഇങ്ങനാ ബാത്റൂംയൂസ് ചെയ്യാനും അങ്ങനത്തെ വീട്ട് ആശ്യത്തിനൊക്കെ യൂസ് ചെയ്യും കുടിക്കാനും ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ ഞങ്ങൾ കെണർന്ന് അടിക് ആഹ് പോവല് അവിടെങ്ങനെ? കെണർനേ
ഞാൻ നി കിണറിന്നും
ആഹ് കോഴൽ കിണറോ ആഹ് ഇവിടെ പ ആരൊക്കെ പ്രദേശാണ് വള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതിപ്പോ വീട്ടിലും അങ്ങനെ തന്നെയാണ് വള്ളം ഇല്ല. വേനൽ ആയാല് ഇപ്പ തന്നെ ഞങ്ങള് ഇപ്പൊ മഴയാണല്ലോ ഒന്നാത്തെ ഞങ്ങക്ക് വള്ളം ഇല്ല കുടിക്കാനും വെക്കാനും കെണറ്റിൽ നിന്നും അടിച്ചു കൊണ്ട് അല്ല ഞങ്ങള് റോഡിൽനിന്ന യൂസ് ചെയ്യുന്നേ
അതെയോ
ഉം അപ്പോ മഴ കുറച്ച് പയ്യതപ്പോ ഹസ്ബൻഡ് പറഞ്ഞു മുറിലങ്ങാണ്ട് നിപ്പണ്ടായിരിന്നു. അങ്ങനെ അടിക്കാന് ഇറങ്ങാണ്ട് അങ്ങനെ അടിച്ചു പ്പോ എന്നിട്ട് രണ്ട് വട്ടം അടിച്ചപ്പളക്കും വള്ളം കഴിഞ്ഞു കേണർലത്തെ
ഈ മഴക്കും വെള്ളം ഇല്ല കിണറില്
ഉം ഇപ്പങ്ങനെ ഇണ്ടായി വരുന്നുണ്ട് അപ്പൊ പാറയാണ് കിണറിന്റെ അടിയില് അപ്പ ഇതിങ്ങനെ കെട്ടിക്കണ വള്ളാണ് അത് അത് നമ്മള് നല്ല മഴ ഇപ്പ തന്നെ ഒള്ള മഴക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു കൊറച്ച് ദിവസം അങ്ങനെ വെയില് ഇതൊക്ക ഉണ്ടായിരുന്നു അപ്പോ
ആഹ് ആഹ് ആഹ്
ഇപ്പൊ പിന്നെ വീണ്ടും മഴ തോടങ്ങീക്കണ് എന്നാലും ഇനീ കോറി നിറക്കും ഇനിയിപ്പ കഴിഞ്ഞ പിന്നെ വെക്കാൻ ഇതൊക്കെ കേറ്റിക്കോട്ടെ നമ്മുടെ മുറ്റത്തല്ലേ കിണറ് കിണർ കുറച്ച് താഴെണ് ഞങ്ങള് ഒരു കൊ ച്ച് മുകളിലാണ് ഞങ്ങളുടെ വീട് അപ്പ താഴത്തെക്ക് പോയിട്ടുവേണം അങ്ങ് നടന്നു കൊണ്ടുവരാൻ അപ്പോ മക്കളെല്ലാം എയിനോടുകും ഉം ഞൻ കൊറെ നടക്കും അപ്പൊ പിന്നെ ഇങ്ങളെ കൊഴൽ കിണറാവുമ്പോ പിന്നെ അടുത്തന്നെ ആവൂല്ലേ രണ്ട് കെണറും
അല്ല ആഹ് അത്ര അടുത്തല്ല വേറെ ആളേന്ന് കുടിക്കാൻ കൊണ്ടുവരും
ആഹ്
ത്ത വെള്ളം കുടിക്കാൻ പറ്റും അതാണ് അങ്ങനെ
പഴക്കാവുള്ള പറ്റൂലല്ലേ അത് കുടിക്കാൻ പറ്റുലാ ആഹ് കൊഴൽ കിണറിൽതെ
കുടിക്കാം പക്ഷെ നമ്മക്ക് മണം അങ്ങനെ തോന്നും
ആഹ്
ഇരുമ്പിന്റെ ഇത്ണ്ടോ ആഹ് അപ്പ പറ്റില്ലല്ലേ അങ്ങോ ബോറന്ന് കുഴൽ കിണറൊന്നും കുഴിക്കില്ല
ഇവിടെ ഇവിടെ അടുത്തൊന്നും ആരും കുഴിച്ചിട്ടൊന്നും വെള്ളം കിട്ടിയിട്ടില്ല പിന്നെ ഞങ്ങളും അത് നോക്കിട്ടില്ല ഉം ഇവിടെ കൊറച്ച് അപ്പറം വീട്ടിലാരോ കുഴിച്ചിട്ടെ ഓലത്തെ അത്ര കൊറേ ആയപ്പോ പാറ ന്തോ കണ്ട് അയിക്കേണ്ട വെള്ളം അത്ര അടിക്ക് കുയ്യച്ച് വെള്ളം കിട്ടിട്ടില്ല പിന്നെ ഓല് ഞങ്ങളെ കാളും താന്ന പ്രദേശത്ത ഓലിക്ക് കിട്ടില്ല പിന്നെ ഞങ്ങള് നോക്കിയിട്ടില്ല
ആഹ് അതെ ഉയർന്ന പ്രദേശായോണ്ട് ഇല്ല
ആഹ് അതിന് നല്ല കാശും വാണം ന്നിട്ട് വെള്ളം കിട്ടില്ലെങ്കിൽ പിന്നെ
ആഹ്
ഇത് ബുദ്ധിമുട്ടൊന്നുല്ല കൊറിയ ആണ് ഞങ്ങടെ തറവാട്ടിലെ കൊറിയ തന്നെണ് പിന്നെ. അതില് മോട്ടർ വെച്ച് കാണ്ട് അവിടുന്ന് ങ്ങോട്ട് അടിക്കും അതെല്ലോംണ്ട് അതെല്ലോംണ്ട് വലിയ ബുദ്ധിമുട്ടില്ല ഏ ആഹ്
അതെ
പിന്നെ എന്തൊക്കെ ന്ന്ട്ട്
ഞാ
ഏഹ്
തയ്യൽ എല്ലാം പടിച്ചീന്നോ തയ്യൽ മെഷീനാ വീട്ടില് തയ്യൽ മെഷീൻ അങ്ങനത്തെ
തയ്യൽ മിഷീൻ ഇണ്ട് പക്ഷെ ഞാൻ പ ഞൻ ഇങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. അല്ലാതെ പോയി പോയി പഠിച്ചതല്ല ഞാൻ ഇങ്ങനെ മെഷീൻ വാങ്ങീട്ട് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കീങ്കാണ്ട് ങ്ങെനെ ചെറു ചെറേതായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യും
ആഹ് ആഹ് അതെയ
ട്ടികൾക്കും അങ്ങനെയൊക്കെ ഓൽക്ക് ഫ്രോക്ക് ആഹ് പട്ട് പാവാട അങ്ങനെല്ലെ
ആഹ് അതെ എല്ലാം അടിക്കോ എല്ലാം തയ്ക്കാൻ അറിയോ
ആഹ് അങ്ങനെ എല്ലാം തയ്ക്കൊന്നൂല്ല
അല്ല
ന്റെ ന്ന് പറഞ്ഞാ നമുക്കിങ്ങനെ പുറത്ത്ക്കൊന്നും തയ്ക്കൂല.
അ ആഹ്
ഉം ഞാ വീട്ടിക്ക് പോട്ടെ അല്ല ചെറിയ മക്കളുണ്ട് അപ്പൊ ഓല്ക്ക് ഇങ്ങനെ ഓരോന്ന് യൂട്യൂബ് നോക്കിങ്കാണ്ട് അങ്ങനെ ഓരോന്ന് തയ്ച്ചൊടുക്കുന്നല്ലാതെ അത് തോന്നണം പ്പോ ഞാൻ വെറുതെ കടക്കാണ് ഞാൻ എന്തെലൊക്കെ വീഡിയോയിൽക്കെ കാണുമ്പോ അതേമാരി ചെറിയ കുട്ട് ഡ്രസ്സ് കാണുമ്പൊ നമക്ക്കോല്ലോ ആഹ് അങ്ങനത്തെ ഒന്ന് തയ്ക്കാൻ ആഗ്രഹം
ആഹ് ആഹ്
അപ്പ ഇണ്ട് തൈക്കലൊള്ളൂ അല്ലെങ്കി ഇവിടെ വെറുതെങ്ങനെ ഒരു മൂലെക്കെ കിടക്കാണ് കടക്കാറഞ്ഞ നമ്മൾക്ക് എന്തേലും എടുത്താ ശൈപ്പാക്കും അങ്ങെനൊക്കെ ചെയ്യും കീറ്യേത് അടിക്കാ ശൈപ്പാക്ക
ആഹ് ആഹ് അത് ആ
ഇയാളടിക്കോ
ഞാൻ ഇങ്ങനെ അടിക്കു അങ്ങനെയല്ല ഇങ്ങനെ സ്വയം പടിച്ചത് വെച്ച് യൂട്യൂബ് നോക്കിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഇപ്പൊ മറന്നു ഇപ്പൊ മെഷീനൊന്നും ഇല്ല
ഇച്ച് പിന്നെ ചൗട്ടാനൊന്നും അറിയില്ലയ്നു ഞാന് ഇതുവരെ യൂട്യൂബ് നോക്കീങ്കാണ്ടന്നെ പഠിച്ചത്
ആഹ് അതാ
ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് കുട്ട്യാൾക്ക് പട്ട് പാവാടെൊക്കെ അടിച്ചീനു ഞാന് യൂട്യൂബ് നോക്കിയാണ്ട്
അതെ ആഹ് പ്പാ
ഞാന് ആഹ് ഞാൻ പ്ലസ് റ്റൊന്നെ ഇപ്പ രണ്ട് മൂന്ന് വർഷം മുന്നേണ് ങ്ങനെ അഅ് ആറു മാസത്തിന്റെ എൻ എ എസ് യു ന്റെ എയ്തിങ്ങാണ്ടാണ്
ആഹ് അതെയാ
ഉം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് പഠി എന്തേലും ഒരു ജോലി നോക്കണം കരുതി പഠിച്ചതാണ് പക്ഷെ
കുട്ട്യാള് ചെറുതായോണ്ട് പോകാനൊരിതില്ല
അതെയാ
പോവാൻ പറ്റണല്ല ഉം ന്നാ ശരിട്ടന്നാ
ബൈ
ശരി വെക്കാണ്
ആഹ്